കേക്കാമൊ
ആഹ് കേക്കാം കേക്കാം സുഖാണോ
ആ സുഖാണ്
ആ ആഹ്
ആ
ഏ
ഹലോ
പഠിക്കാനൊന്നും ഇല്ലേ ഹലോ
ആഹ പഠിക്കാ ഇപ്പൊ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു ആഹ് ഇനി എവിടെയെങ്കിലും ജോലി നോക്കണം പഠിതൊക്കെ കഴിഞ്ഞു
എന്ത് ജോലിയാണ് താല്പര്യം
അങ്ങനെ ചോദിച്ചാ ഞൻ ഇപ്പ ഡാറ്റ എൻട്രി ആണ് കഴിഞ്ഞത് അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നോക്കണം
ആഹ ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സും എല്ലാം
ക്ലാസ് ഒക്കെ കഴിഞ്ഞു എനിക്കിനി സ
ആഹ് അല്ല ആ എവിടെ അല്ല എങ്ങനെ ഉണ്ടായിരുന്ന ക്ലാസ് അവിടത്തെ പഠിപ്പിക്കുന്ന
ക്ലാസ്സ് ആ ക്ലാസ് കൊഴപ്പില്ലായിരുന്നു പിന്നെ പിള്ളേര് കൂടുതലായത് കൊണ്ട് സാറമാരൊക്കെ നമുക്ക് ഓരോന്നും ഇപ്പം ബേസായിട്ടുള്ള കാര്യമാണ് ആദ്യം പറഞ് തരണേ
ആ
അപ്പോഴത്തേക്കും ആ സാറ് ഉം പിള്ളേര് കൂടുതലായൊണ്ട് സാർ അങ്ങനെ ഉം കുറെയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോഴത്തെേ ഉം ഡിലേ ആവും നമുക്ക്
ഒ ഓ
ആ നീ ഇപ്പ എന്ത ചെയ്യുന്നെ
ആ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്
ആ ആ എവിടെ
ഗ്രാഫിക് ഡിസൈൻ ഞാൻ ജിടെക്കില്
ഓ ഓ ഓ ഓ, എങ്ങനെയുണ്ട്?
ആഹ, കൊള്ളാം. ആ, പി നീ പറഞ്ഞതുപോലെ അങ്ങനത്തെ പ്രശ്നൊന്നും അവിടെ ഇല്ല.
ഉം ഉം.
പക്ഷെ കൊള്ളാം. നല്ല പഠിപ്പിക്കുന്നതൊക്കെ നന്ന മനസ്സില നന്നായി മനസ്സിലാണണ്ട്. പിന്നെ നമ്മ കറക്ടൊരു... സമയമൊക്കെ കിട്ടും.
ആഹ ആ ആ.
ആഹ. പിന്നെ ടീച്ചേഴ്സ് എല്ലാം ഫ്രണ്ട്ലി ആണ്.
ഉം, വേറെ? അല്ല നിനക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ?
ഉപയോഗന്ന് പറഞ്ഞാ എനിക്കി തിലാണ് താല്പര്യം, ഇത് പഠിക്കാനാണ് താല്പര്യം. അപ്പം, നമ്മളിപ്പോ ഇഷ്ട ഇല്ലാത്തന്...
എന്താണ് ചെയ്യാൻ ഉദ്ദേശം?
ഇത് പഠിച്ച് കഴിഞ്ഞിട്ട്, ആദ്യം... ഹെ... ഇത്ങ്ങനെയെങ്കിലും നന്നായിട്ട് പഠിച്ചെടുക്കും. ഇപ്പം ഇത്... പഠിച്ചിറങ്ങി കഴിഞ്ഞാലും ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ... ഇത് എങ്ങനെയെങ്കിലും ഞാൻ നന്നായിട്ട് ഇതില് പെർഫെക്റ്റ് ആയതിന് ശേഷം...
ഉം.
അതിന് ശേഷം ഞാൻ ഏതെങ്കിലും കമ്പനികളിൽ കയറാൻ അങ്ങനെ നോക്കും.
ഉം ആ ഹ, എവിടെയാണ് ഇത് കൂടുതൽ സ്കോപ്പ് എവിടെയാണ്?
സ്കോപ്പ് എല്ലാടത്തും ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇ കാരണം? ഒരിക്കലും ഈ ഇതിന്റെ സ്കോപ്പ് അങ്ങനെ പോവില്ല. ഇതിന് എല്ലായിടത്തും സാധ്യത ഉണ്ട്. ഇപ്പം ആരും അധികം കേട്ടിട്ടില്ലായിരിക്കും പക്ഷെ ഇതിന് നല്ല ഇതുണ്ട്. കാരണം? അധികം പേര് ഇത് മിക്കവരു ഈ എന്ത ഗവൺമെന്റ് ജോലി? ഇത് അങ്ങനെയൊക്കെ പോവുമ്പം ഇതിനങ്ങനെ ആൾക്കാര കാണൂല. അപ്പം
ഓ
നമ്മളെ പോലെയുള്ളവരു ഉണ്ടായിരിക്കുമ്പോ ഇതിന് നല്ല ഒരു
ആഹ് ആഹ് ആഹ് പിന്നെ നീതല്ലാതെ വേറെ സൈഡായിട്ട് എന്തെങ്കിലും നോക്കുന്നോ?
സൈഡ ആയിട്ട് ഇല്ല, ഇതാണ് മെയിൻ. പിന്നെ എന്തെങ്കിലും ഹെ, സൈഡായിട്ട് ഡ്രോ വരയ്ക്കും. അങ്ങനെ ആഹ് ആഹ് നന്നായിട്ട് വര ആഹ് പുറത്ത് ചെയ്ത് കൊടുക്കും. പിന്നെ ആഹ് ഇതിന് വരയ്ക്കാൻ കൊറച്ച് പിള്ളേരെ പഠിപ്പിക്ക അങ്ങനെ ചെയ്യും.
ആഹാ! പിള്ളേര് കുഞ്ഞാ അതാ വലുതാണോ?
ആ, ഒന്നോട്ട് എട്ട് വരെ ഉള്ളവരുണ്ട്. അത്ര ആ കുഞ്ഞോട്ട് വലതു വരെ ഉള്ളത് ഉണ്ട
അപ്പൊ നീ എന്താ അതില് പഠിപ്പിക്കുന്നേ?
പഠിപ്പിക്കുന്നത് ഈ കൊച്ചു പിള്ളേർക്കാണെങ്കി ഏഹ് ബി ഹെ ഇതിന്റെ ഏഹ് ചെറിയ ഇത് തൊട്ട് വരക്കാൻ പഠിപ്പിക്കും. ചെറുതായിട്ട് ഇപ്പൊ ഒരു വട്ടത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നേ. അങ്ങനെ തുടങ്ങി ഇവർക്ക് ഇവർക്ക് പറ്റണത് വരപ്പിക്കും. വലിയവർക്കാണെങ്കിൽ ആ ഇവർക്ക് ആദ്യം തന്നെ നന്നായിട്ട് വര വരക്ക അറിയാം. ഇത് കൊർച്ചും കൂടെ മെച്ചപ്പെടുത്തി അങ്ങനെ വരു പ്പിച്ച് കൊടുക്കും
ഓഹ് ഓഹ് പിന്നെ അവിടെക്കെ മഴയൊക്കെ ഉണ്ടോ?
ആഹ് ഇവിടെ ഇന്നും മഴയില്ല. ഇവിടെ ഇവിടെ ഇന്ന് വെയിലാണ് ഫുള്ള്.
ആഹ് ആഹ് ആഹ് ഇവിടെയും ഇപ്പതാ വരക്കുന്നു.
വെരയ്ക്കുന്നോ?
ആഹ് ആഹ്.
ആഹ് ആ നീ എന്താണ് ചെയ്യണ് ജോലി?
ഞാൻ, ഞാ ഇപ്പോ ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഇരിക്കുന്നു.
എന്നെങ്കിലും നോക്കുന്നില്ലേ ക്ലാസ് കഴിഞ്ഞല്ലോ? അപ്പം.
ഓഹ് ക്ലാസഴ്ഞ്ഞ്. നി നോക്കണം എന്തെങ്കിലും ഒരു ജോലി നോക്കണം.
ഈ ഡാറ്റ എൻട്രി ആയിട്ട് ഇതായിട്ടുള്ളതാണ റിലേറ്റ് ആയിട്ടുള്ളതാണ.
അതെ അതെ.
ആഹ്
ആഹ് അത് റിലേറ്റഡ് ആയിട്ടുള്ളാണ് നോക്കുന്നെ.
ആഹ്
ആഹ് ഒരു ഒരു വ ഒരു ആറു മാസത്തിന് ആക്കം എവിടെയെങ്കിലും കേറണം.
ആഹ്
ഉം പിന്നെ പിന്നെ നീ സിനിമയൊക്കെ കാണാറുണ്ടോ?
ആഹ് കാണാറുണ്ട്.
ആ അല്ല അവസാനായിട്ട് കണ്ട സിനിമ ഏതാ?
ഞാൻ അവസാനയിട്ട് ആ കറു.
കറുപ്പോ അത് ഞാൻ കണ്ടില്ല ട്ടോ.
ആ നീയോ നീ അവസാനായിട്ട് കണ്ടത് ഏതാണ്?
വാഴ റ്റു
വാഴ റ്റു ആഹ് ഏഹ് ഫോണിലാണോ കണ്ടത്?
ല്ല തിയേറ്ററി പോയി
ആഹ് ഓക്കെ
ഓഹ് ഓഹ് അതൊക്കെ ഒരു സം ഒരു പ്രാവശ്യം കണ്ട് ആഹ് അങ്ങനെ ഒള്ളു ന്നച്ചാ ഒരു പ്രാവശ്യേ കാണാൻ കൊള്ളാവു പിന്നെ ആഹ് ഒരിത് കിട്ടൂല
അവ ശേ തിയേറ്ററിൽ പോയി കണ്ട് എനിക്ക് അങ്ങനെല്ല തിയേറ്ററിൽ പോയി ഞാൻ കണ്ട് രണ്ട് വട്ടം വീണ്ടും കണ്ട് ഏഹ് ഫോണിൽ നിന്ന് ആഹ് നമുക്കൊക്കെ റിയൽ റിലേറ്റ്യ്യാൻ പറ്റൊ അങ്ങനെ കൊറെക്കെ
ഓഹ് ഓഹ് ഓഹ് അതെ അതെ
അപ്പൊ അതിന് ശേഷം വേറെ അത് എറങ്ങീട്ടന്നെ കൊറെ ആയല്ലോ ഇപ്പം
അതെ അതെ
ആഹ് അപ്പം അതിന് ശേഷം ഒന്നും കാണൂലേ അത്രക്ക് തെരക്കാണോ? അതാ
അ ഞാന് അങ്ങനെ എന്റെ ഞാനിപ്പോ രണ്ടാമത്തെ പ്രാവശ്യാണ് തിയേറ്ററിൽ പോയി കാൺണെ ആദ്യം കോളേജിന്ന് ഇങ്ങനെ ടൂറ് പോയപ്പം അങ്ങനെ കണ്ട് അല്ലാതെ എനിക്ക് തിയേറ്ററിൽ പോയി കാൺണെ ആഹ് ഒരു ഇതില്ലായിരുന്നു ഇതുവരെ കാൺണം
കോളേജി പോയപ്പോ ഏതാണ് കണ്ടത്?
കോളേജ് പൊന്മാൻ
പെന്മാൻ ആഹ് അത് അത് ഇതുപോലെ ഒറ്റ ഒറ്റ പ്രാവശ്യാണോ
അതെനിക്കിഷ്ടപ്പെട്ടില്ലാ
ഏയ് പക്ഷെ എനിക്കത് ഞാനും തിയേറ്ററിൽ എനിക്കിഷ്ടവെട്ടു
തന്നെ എനിക്ക് അത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ വാഴറ്റു കൊള്ളാം
അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത്?
എന്തുവാ?
സിനിമ
കണ്ടതില്ലോ ഈ രണ്ടെണ്ണത്തിലാണോ?
അല്ല അല്ല ഇല്ല ഇതുവരെ കണ്ടതില് അങ്ങനെ ഉണ്ടല്ലോ
ഓ അങ്ങനെ ചോയ്ക്കാണെങ്കി ഞാനീ ധീര സിനിമ, ഫിത സിനിമയന്ന് പറയുമ്പോ എത്ര വട്ടം കണ്ടിട്ടുണ്ടന്നാ ഒരു മടുപ്പ് ഇപ്പോഴും വേണങ്കില് ഈ മഴവിയിൽ മനോരമയിൽ ഇപ്പഴും വരും ഒരു മടുപ്പ് തോന്നൂല്ല അ കാണുമ്പോഴത്തേക്കും നീ കാ കണ്ടിട്ടുണ്ടോ?
ആഹ് എനിക്ക് ധീ ധീരെക്കാളും ഈച്ച ഈച്ച ഭയങ്കര ഇഷ്ടാണ് ഈച്ച
എത്ര കണ്ടാലും മടുക്കൂല
ര് മട്ക്കൂല
അതെ
ആഹ് പിന്നെ വേറെ ഏതോ സിനിമ കണ്ട് എനിക്ക് തമിഴിലാണെങ്കി കത്തി
ആഹ് കത്തിയോ എനിക്ക് തമിഴ് മനസ്സിലാവാത്തോണ്ട് ഞാൻ കാണും പക്ഷെ എനിക്ക് കൊറൊന്നും മനസ്സിലാവൂല പിന്നെ ഇതിന്റെ മ യാളം കേക്കാനാണെങ്കി അതിനേക്കാളും കോമഡിയാണ് ഇയ്ന്റെ പാട്ടൊക്കെ
മലയാളം കാണൂല മ മലയാളം കണ്ടാ ആഹ് ഒരു അവര് ഉദ്ദേശിക്ണത് എന്താണെന്ന് നമുക്ക് കിട്ടൂല ഒരു ആഹ് ഏഹ്
ആഹ് അതെ അതെ ആഹ് അതെ അതെ
അതുകൊണ്ട് അങ്ങനെ ഞാൻ തെ അതേ ഇപ്പൊ ഹിന്ദി ആയാലും തമിഴായാലും എല്ലാം അതേ ലാംഗ്വേജിലിട്ടേ കാണാം. തെലുങ്ക് മാത്ര ത്രമാണ് അത് മലയാളം ഡബ് അല്ലെങ്കിൽ തമിഴ്.
ആഹ് ആഹ് ആഹ്
ഈ നാണിയുടെ സിനിമകളെക്കെ കണ്ടിട്ടുണ്ടോ?
ആരുടെ?
നാനി
നാനി യുടെ സിനിമയോ?
ഈച്ച സിനിമയില നടാ ഇല്ലേ?
അയാളുടെ ഒരു സിനിമ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ ഏതോ ഒരു സിനിമ ണ്ടല്ലോ? സായ് പല്ലവി ആയിട്ടുള്ളത്.
ആഹ ഷ്യാംസിഗറോയ്.
ആഹ് അതെ അതെ ആഹ
പുനർജന്മം.
ആഹ് അതെ അതെ
ആഹ് ഞാൻ അതാണ് കാണാത്തത് ബാക്കി. എല്ലാം മിക്കത് കണ്ടിട്ടുണ്ട്.
ആഹ് ആഹ് ഞാൻ കൂടുതൽ ഈ തെലുങ്ക് സിനിമയൊക്കെ ഇങ്ങനെ ഡബ് ചെയ്തു വരുവല്ലോ അങ്ങനെയാണ് ഞാൻ കൂടുതൽ കാണാറ്.
ആഹ് അതെയാണ്. അതിലൊരു ഏറ്റവും കൊള്ള എന്നുള്ളതത്ണ്ട ഒരു ഹായ് ഞാന കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്.
ആഹ് അത്. ആഹ് നാനിയുടെ എല്ലാ സിനിമകളും ഒരു പ്രത്യേക ഒരിതാണ്. ഫീൽ ഗുഡ് പല പല ഇതില്. എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ പ്രഭാസ്.
പ്രഭാസ് ബാഹുബലിന്നെ എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. ഏഹ വലിയ ഇഷ്ടോന്നുല്ല്യ കാണും.
കൽ കൽക്കി കണ്ടിട്ടില്ലേ കൽക്കി.
ഇല്ല ഇല്ല.
ഏ അയ്യോ പ്പ സാലാർ.
അതൊന്നും ഞാൻ കണ്ടിട്ടില്ലാ.
കൽക്കി പശേ കൊളാം കൽക്കി കൊറച്ച്. ഏഹ എന്ത് മോഡേൺ ഇതായിട്ട് കൊള്ളാം. സ്റ്റോറി കൊള്ളാം കഥയൊക്കെ കൊള്ളാം.
അതെ അതെയോ. ആ ഞാൻ ടൊവിനോടടെ സിനിമയാണ് കൂടുതൽല്.
അപ്പൊ ആഹ്
ഇപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് ഞാൻ കണ്ടില്ല.
ആഹ ആ മനസ്സിലായി. ടോവിനോടെ ഏതാണ് എ ആർ എം മാ.
അയ്യോ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല.
ഏ ടൊവിനേടെ എല്ലാം കണ്ടിട്ടുണ്ടന്നാണ് ടോവിനോവിടെ നല്ല ഒരു സിനിമയാണ് എ ആർ എം.